ആഹാ ഇവടെ മഴ തൊടങ്ങി നല്ല മഴയായി. പിള്ളേരൊക്കെ അകത്തോ - ട്ട് കേറിയിട്ടുണ്ട് ഇപ്പോ ഒരാള് ഇപ്പോ ഫോൺ ചോദിക്കുന്നോണ്ട് ഞാനിപ്പോ പറഞ്ഞതേ ഒള്ള് നിന്റെ കാര്യം.
ആഹാ ഇനി ഇനി ഫോൺന്-
അത് നമ്മളീ ഫോണും കൊണ്ടിരിക്കത്തില്ലേ അപ്പഴാണ് ഇതിങ്ങക്ക്- തോന് ന്നതെന്ന് തോന്ന് അപ്പം വരും ഫോൺ തരുവോന്ന് ചോയിചോണ്ട്.
ഞാനിപ്പോ കൊറേ ഗെയിമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടൊണ്ട് ഇങ്ങനെ ഫ്ലിപ്കാർട്ടിലൊക്കെ കൊറേ ഗെയിം കളിക്കണ സാധനങ്ങളൊക്കെ- കിട്ടുവല്ലോ?
ആഹാ.. !
അപ്പ അതിനകത്ത് റൗണ്ടിലുള്ളരു ഗെയിമുണ്ട് അതില് ഒരു കളറിന്റെ- നാലെണ്ണംണ്ടാവും നമ്മൾടെ മറ്റേ ഇ ചെസ്സ് പോലെയൊക്കെതന്നെ. പിന്നെ റൗണ്ടിലുള്ളതിനകത്ത് ഒരു കുഞ്ഞികുഴിപോലെ, അതിനകത്ത് ഇങ്ങനെ ഓരോ കോയിനിങ്ങനെ വെക്കാനുണ്ടാവും. നമ്മുടെ എണിം പാമ്പിന്റെ- ടോയിനില്ലേ ഇങ്ങട്ട് ആറ് മുഖള്ളൊരു ചതുരത്തില്.
ആഹാ... ആഹാ... !
അതുപോൽത്തെ, അതിനകത്തൊള്ള കളറ്തന്നെണ്ടാവും എന്നിട്ട്.
ആഹ.. !
ഇത് കിലുക്കിനമ്മളിടുമ്പോ കളറ്കാണും. അതിനകത്തുന്ന് പറഞ്ഞ ഇടുത്ത്നോക്കുമ്പോ ആ കളറാണെങ്കി നമ്മുക്ക്എടുകാം. ഇല്ലങ്കിന നമ്മള്തിരിച്ച് വെക്കണം, അത്‌പഷേ നല്ലരസാ എനിക്ക്.
ഇവിടെ... ഇവിടെപിന്നെ ഇവിടെ- പിന്നെ ആഹാ അത്‌ കളിക്കഉള്ള പ്രായൊന്നും ആയില്ല.
ആഹാ ഇവിടെപിന്നെ ഒരാക്ക് നാലുവയസ്സാണ്, അവനെ കളിക്കാൻപറ്റുള്ളു. മറ്റേയാളെ കാണിക്കാൻപറ്റില്ല അതെടുത്ത് വിഴുങ്ങും. ആഹാ.. അത് കാരണം- ഞങ്ങള് അവനുവായിട്ടിരുന്ന് കളിക്കാറുണ്ട്. അതുപോലെ ക്യാരംസ്. പക്ഷെഇതൊക്കെ കളിക്കാൻ- നമുക്ക്സമയംവേണ്ടേ, വാങ്ങിച്ച് വെച്ച്കൊടുത്താലും.
ഇതാ ഇവി ഇവിടെ ഒരാളാണേങ്കിര. ഇവിടൊരാളാന്നെ രാവിലെ എനിക്കുമ്പഴ്- ഒന്നെങ്കി അവന്റെ കൂടെ പോയിന്ന്കളിക്കണം, പാത്രംപോലും കഴുകാൻവിടത്തില്ല. രാവിലെ ഉടുപ്പേം മുടിച്ചുവലിചോണ്ട്- വരും വാ കളിക്കാ.
ക്ലാസ്സില്ലാത്ത ദിവസൊക്കെ- എണീറ്റിരുന്നേച്ച് ച്ചോദിക്കും, ഇന്ന് ക്ലാസ്സില്ലല്ലോ നമുക്ക്കളിക്കണ്ടേ? എന്നിട്ട് കളിക്കാൻ വേണ്ടി- ചെല്ലുമ്പോഴോ പിന്ന- പ്രശ്നന്ന്പറയും ഒരുകളി കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവനഅടുത്തകളിക്ക് വേണ്ടിപോവും. അപ്പ നമ്മള് ഈ ഇരിക്കിണിഇരിപ്പ് നമ്മള്. മടുക്കും പിന്നെയുംപോയിട്ട് പിന്നെ കാ ഇവര്- ഇവർകാണിക്കുന്നതിഎല്ലാത്തിനും നമ്മള്റിയാക്- തിതോണ്ടെഇരിക്കണം വിള- വിളിച്ചു വിളിച്ചുവിളിച്ച് ഇങ്ങനെഇരിക്കുംഎല്ലാത്തിനും, നമ്മാളൊരുപണിം നടക്കത്തില്ല.
ഒരു പണിയും ചെയ്യാഒക്കത്തില്ല. ആഹാ പിന്നെ ഞാൻ പിന്നെ- അപ്പൊറത്തൊക്കെ. വീട്ടിലോട്ട് വിട്ടോട്ടക്കെയ ഞാൻ- എന്തേലും ജോലി ചെയ്യുന്നത്.
അപ്പോ ഉച്ചക്ക്ത്തെകഞ്ഞിയെന്നിട്ട് എന്തുയുന്നോ, രാവിലെ എണീക്കുമ്പോതന്നെ ചോറ് വെള്ളത്തിഇട്ടേക്കും. അരി വെള്ളത്തില് അപ്പോ കുതന്ന് കിട്ടുവല്ലോ എന്നിട്ടൊരു- എട്ടൊമ്പത് മണിയോ ക്കെയാവുമ്പോ അടപ്പെ ലെടുത്ത്ഇടും ക്കര അല്ലെങ്കി ഇവമ്മാർടെ കൂടെ പോയി കഴിഞ്ഞ- പിന്നെ നമുക്ക്- കൊന്നും ചെയ്യാൻപറ്റത്തില്ല.
ആഹാ!
ഇപ്പം നാളെ സ്കൂളിപോണോങ്കി- ഇന്ന്ഞാൻ വെള്ളത്തിയിട്ട് ഇച്ചിരി തിളപ്പിചൂറ്റിവെക്കും എന്നിട്ട് നാളെ- തിളപ്പിച്ചെടുക്കും അല്ലാതെ നടക്കത്തില്ല പരിപാടിയൊന്നും. കാര്യം ഇതുങ്ങള്. ഒന്നാത്ത കാര്യം എണീക്കത്തില്ല എണീറ്റാതന്നെ നമ്മടെവാലെന്ന് മാറത്തില്ല.
ആഹ്.
അത് കാരണം എന്തെങ്കിലും ഉപ്പിലിട്ടാണെങ്കിലും തട്ടിക്കൂട്ടലടക്കൊള്ളൂ സ്കൂളിൽ പോകുമ്പോമിക്കദിവസം ഞാൻ ചോറൂറ്റിവെച്ചിട്ട് അതൊന്നുകൂടെ ചൂടാക്കിയാകൊടുക്കുന്നെ. ആരെ എളേതുംകൂടെ എണീറ്റ് വന്ന്കഴിഞ്ഞാപിന്നെ നമുക്ക് ഒന്നും നടക്കത്തില്ല. അതേറ്റോം വല്യപ്രശ്നമായിമാറും ആ ഇവിടെ മഴവന്ന് മഴപോയിയട്ടോ മ്മ് പിള്ളേർടെ പ്രാർത്ഥന കേട്ടംന്ന് തോന്നുന്നു. മഴ വന്നതാ എങ്ങോട്ട് പോയന്ന് മഴക്ക്പോലും അറിയാൻപാടില്ല.
ഇവിടെ വഴിക്ക് സാധനം കൊണ്ട്ന്ന്
ആഹ് സ്വരം കേൾക്കാൻ പറ്റുന്നുണ്ട്.
പച്ചക്കറികളൊക്കെ കൊണ്ടുന്ന്
ആ ഞങ്ങടെ ഇവിടെ പച്ചക്കറിയൊന്നും കിട്ടാനില്ല ഞാൻ ബീടറൂട്ടും കാരറ്റു ട്ട് ആകെക്കൂടി ഒരു ക്യാബേജാ കിട്ടിയത്.
ആ ഇവിടെ ഇതുവഴി വണ്ടി കൊണ്ട്വരും ഒരു ദിവസം തന്നെ ഒരു നാലും
ഒക്ക എല്ലാം ചീഞ്ഞു പോവാണ് അവർക്ക് നഷ്ട്ടാന്ന് എടുക്കുന്നത്
ഉം നാലഞ്ച് വണ്ടിയൊക്കെയ ഒരു ദിവസം വരുന്നത്.
ആ ഇവിടെ അങ്ങനെ ഒന്നും കിട്ടാനില്ല.
അത്പോ ആറടുത്തൂന്ന് വാങ്ങിക്കണോന്ന്
കൺഫ്യൂഷനാ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കിട്ടത്തില്ല. കിട്ടാൻ വേണ്ടി ഞങ്ങള് കിട്ടും നമ്മൾ ടൗണിൽ പോണം കുറച്ച് പോണം അങ്ങോട്ട്
ആഹ് ഇവിടെ പിന്നെ അതിന്റെ ആവശ്യന്നുംല്ല എല്ലാ സാധനവും ഇവിടെ വരും പിന്നെ അരിയും സാധനങ്ങളും ഒഴിച്ച് ബാക്കി എല്ലാ ഇതുവഴിവരും
കടകളൊണ്ട് ചെറിയ ചെറിയ കടകളിൽന്ന്ച്ചാൽ അവിടെയും ഈ പച്ചക്കറിയൊന്നും എടുക്കത്തില്ല കാര്യം ഇവരും പൈസ കൊടുത്താലും നഷ്ട്ടല്ലേ ഉള്ളിയൊക്കെ ആണെങ്കിലും എടുക്കുന്നതിന്റെ പകുതി മുക്കാലും ചീഞ്ഞാന്നാ അവര് പറയുന്നെ
ആഹ്
അപ്പൊ അത് കാരണം അവർക്കും എടുത്താ നഷ്ടമായത് അവര് എടുക്കത്തില്ല നമ്മള് വേറെ പോയി വാങ്ങിച്ചോള്ളാൻ പറയും രാക്കൂടി മുടങ്ങാതെ കി കിട്ടുന്ന സാധനംന്ന് പറയണത് പാല് മുടങ്ങാതെ കിട്ടും അത് എപ്പ ചെന്നാലും കിട്ടും വേറെ ഒരു സാധനം പിന്നെ അരിപ്പൊടി ഗോതമ്പ് പൊടി ഇങ്ങനെ പൊടി ഐറ്റംസ് തൊക്കെ കിട്ടും പപ്പടം ഈ നമ്മുടെ കൊറിയർ ഐറ്റംസ് അല്ലാതെ വേറൊന്നും അങ്ങനെ ഇവിടങ്ങളിൽ അടുത്ത് കിട്ടത്തില്ല ഏറ്റോം കിട്ടാൻ പാട് പഴാണ് പഴം
ഇവിടെപ്പിന്നെ പഴം ഉണ്ട് അപ്പർത്തെ വീട്ടിന് അടുത്തുള്ള കടേല് പഴവും അങ്ങനത്തെ സാധനങ്ങളൊക്കെണ്ട്
ആഹ് ഇവിടെ പഴവില്ല. ഇന്ന് രാവിലെ ഉപ്പ്മാവൊണ്ടാക്കിട്ട് പഴവില്ലാതായിട്ട് ഇവിടെ ആൾക്കാര് വഴക്കാരുന്ന് പഴവില്ലാതെ ഉപ്പ്മാവ് എങ്ങനെ തിന്നൂന്നൊക്കെ ചോദിച്ചോണ്ട് ഞാൻ പിന്നെ പപ്പടം ഇരിപ്പുണ്ടായിരുന്നു രണ്ട് പാക്കറ്റ് പപ്പടം വർത്ത് അതുവായിട്ട് കൊടു പപ്പടം കണ്ട് കഴിഞ്ഞാ പിന്നെ അതുവഴി പൊക്കോളും അങ്ങനെ ഇല്ലെങ്കിൽ ഈ കറി എന്തെങ്കിലുമൊക്കെയാട്ടാണെങ്കിൽ പുട്ടും കടലേവോ ഇല്ലെങ്കിൽ ഇഡ്ഡലി സാമ്പാറ് ഇടിയപ്പം മുട്ടക്കറി അങ്ങനെയൊക്കെയാണെങ്കിലും ഇഷ്ട്ടാണ് പക്ഷെ ഇതൊക്കെ ഒണ്ടാക്കാനായിട്ട് സാധനം വേണ്ടേ ഒന്നും ഇരിപ്പില്ല. ഇനീപ്പോ ഫോൺ ഒരു ദിവസം ഡൗണില് എന്നാലേ എന്തെങ്കിലുമൊക്കെ എടുക്കല് നടക്കുള്ളൂ പ്പാള് സ്കൂളിൽ പോകുന്ന കാരണം എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ വേണം
ഉം
പിന്നെ ഒരുമാതിരി പെട്ട ഒന്നും തിന്നത്തില്ല ഈ പറഞ്ഞ പോലെ കോളിഫ്ലവറ് മുട്ട പപ്പടം കിഴങ്ങ് വറുത്തത് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇറക്കുയുള്ളൂ അപ്പം അതൊക്കെ ഞാൻ പറയും എന്തെങ്കിലും പച്ചക്കറിയൊക്കെ തിന്നണന്ന് പച്ചക് തിന്നും വേവിച്ചതിന്നതില്ല അങ്ങനെയാണ് ഇവിടുത്തെ കളി
ആ പിന്നെ ഞാനക്കെ എന്തെങ്കിലൊക്കെ ആയിട്ടാണെങ്കിലും കഴിക്കാൻ കിട്ടുന്നുണ്ടല്ലോ പലയിടത്തും ഒന്നും കിട്ട ട്ടാത്ത സ്ഥലങ്ങള ഉണ്ടാവും
ആ ഇവിടെ പിന്നെ അതൊക്കെ കിട്ടും പിന്നെ ആ പച്ചക്കറികളൊക്കെ ഇതുവഴി വരികയും ചെയ്യും പിന്നെ കടയുണ്ട് ആ അല്ല ചില്ല സാധനക്ക ഇവിടെ കിട്ടും
ആഹ ഇവിടെ പക്ഷെ അങ്ങനെയ ഒന്നും കിട്ടല് കൊ
അതുകൊണ്ട് ഇപ്പ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ കാരണംന്ന് വെച്ചാ കുഞ്ഞാണെങ്കി അവന് ഏത് സമയം മുട്ടായി വേണം മുട്ടായി നിർബന്ധ അയ്ന എന്നിട്ട വാടെ എന്നെ വിടിച്ചൊണ്ട് പോകും അല്ലെങ്കിൽ എന്നെ കാ എന്നെ ഞാൻ ഫ്രണ്ടിലങ്ങാണം നിക്കുവാണെങ്കി എന്നെ വെട്ടിച്ചു ഓടും
ആഹ
കടയില ഓടാൻ പോവും പിന്നെ നമ്മള്
ആ ഇവിടെ മിഠായി കണ്ടാ വിടത്തില്ല പക്ഷെ ഇത്ങ്ങക്ക് കപ ക്കെട്ടൽ മാറാത്ത കാരണം ഞങ്ങത്ത് പറഞ്ഞു കൊടുക്കരു ചോക്ലേറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞു
ആഹ് ഇവനും കഫക്കെട്ടാ
ആഹ്ങ്ങനെ അതാരാണപ്പ ചോക്ലലേറ്റ് ഇപ്പൊ ചോദിക്ക്പോ ഞൻ എന്ത് ചെയ മറ്റേ അമൃതം പൊടി കി ട്ടൂല്ലോ
ആഹ
കുഞ്ഞിൻ്റേത് അമൃതം പൊടി ഇച്ചിരി ഇതായിട്ട് ശർക്കരയും കൂടെ ചേർത്ത് അത് കുഴച്ചിട്ട് അത് ഉരുട്ടി വെച്ചേക്കും ഇച്ചിരി നെയ്യൊക്കെ ചേർത്ത്
എന്നിട്ട് ചോദിക്കുമ്പോ ഇതെടുത്ത് അങ്ങോട്ട് കൊടുക്കും
ഉ
അതാകുമ്പോഴത്തേക്ക് അത് മറ്റേ പഞ്ചസാര മെൽറ്റ് ആക്കിയിട്ട് ഇത് മിക്സ് ചെയ്ത് അതില് റോൾ ചെയ്ത് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല കറ കടിക്കുന്ന മിഠായി പോലെ തന്നെയിരിക്കും അപ്പൾ അത് തിന്നുകണ്ടണ്ട് കാണന്നോളും കുഴപ്പം ല്ല ഇവരെ അങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റും പക്ഷെ ചിലരെ പറ്റത്തില്ല കേട്ടാ
ഹം
പിന്ന ഞങ്ങളുടെ വീട്ടിലെ പിള്ളേരെ അങ്ങനെയൊന്നും കൊടുത്താലൊന്നും ഏക്കത്തില്ല എടുത്ത ദൂരെറിഞ്ഞിട്ടരു
ഇവിടെ പിന്നെ അവന് കടയിലെ സാധനങ്ങളൊക്കെ അറിയാവന്ന കൊണ്ട് അവനങ്ങനെ സമ്മയ്ക്കത്തില്ല
ആ ഞങ്ങളുടെ ഇവിടെ അങ്ങനെ അടുത്ത ഒത്തിരി കടയൊന്നും ഇല്ല ചിലപ്പോ അതുകൊണ്ട് ഇവന്മാർക്ക് വലിയതായിട്ട് അറിയത്തൂല്ല സ്കൂളിൽ പോയി കഴിയുമ്പോഴത്തേക്ക് വന്നിട്ടൊക്കെ പറയാം അമ്മ ഇന്ന പോലെ ഇന്നെ മിട്ടായി കിട്ടിയമ്മ ഇന്നൾ കൊണ്ടുവന്ന് എനിക്ക് നാളെ ഇത് തരുമോ എന്നൊക്കെ ചോദിക്കും
അല്ലാതെ അങ്ങനെ വേറെ പ്രശ്നൊന്നുല്ല ഒന്ന് നോക്കിയാ അങ്ങനെ അടുത്ത് അടുത് കടയില്ലാത്തത് നല്ലതാന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഏത് നേരംഇത വാങ്ങിക്കാന നേരം കാണുമന്ന്
അവിടെ ഉള്ളത് കൊണ്ട് ഭയങ്കര കഷ്ടമാണ് ജീത സമയവും മുട്ടായി മുട്ടായി മുട്ടായി
എവിടെ എന്തായാലും ഭാഗ്യത്തിനില്ല അതുകൊണ്ട് രക്ഷപ്പെട്ട്
ഇനി എപ്പോഴാണോ എന്തോ ഓരോരുത്തരൊക്കെ ഞാൻ പറഞ്ഞു നമുക്കൊരു കടയിടാം കാര്യം അടുത്തങ്ങെ ഇല്ല ആൾക്കാരിങ്ങനെ പക്ഷെ അതിനും പൈസ വേണ്ടേ നമ്മള് എവിടുന്നെങ്കിലും ഒക്കെ കേട്ടക്ക എന്തെങ്കില ഒരിക്കലും പ്ലാൻ ചെയ്യും ചെയ്യാ എന്നൊക്കെ പറഞ്ഞ് പൈസ കൂട്ടും കൂട്ടി ആ ഒരു സംഭവം എത്തുന്നതിന് മുമ്പേക്ഇടക്ക് വേറെ എന്തെങ്കിലും ആവശ്യം വരും കൊണ്ടു പോകും എടുക്കും തീരും
ഇവിടെ ഇന്നും ഓരോ ആവശ്യങളാ
ആ അത് നമ്മൾ പ്രതീക്ഷിക്കാതെ കൊറെ വരും ഇപ്പം
പൈസ എവിടുന്നേലും എവിടുന്നേലും കിട്ടും അതുപോലെ പോവും പിന്നെയും കടം വാങ്ങും ഇത് തന്നെ
അതാണ് ഇവിടെയും പ്രശ്നം
ഉം
എന്തെങ്കിലും ചെയ്യണം അല്ലാതെ രക്ഷയില്ല സൈഡായിട്ട് എന്തെങ്കിലും തുടങ്ങിയില്ലെങ്കിലേ നമുക്കത് ഒരു പണിയാകും. ഇനിയിപ്പോ പിള്ളോരൊക്കെ ഇത്തിരി വലുതായി കഴിയുമ്പോ തുടങ്ങാം എന്തെങ്കിലുമൊക്കെ ആയിട്ടാണെങ്കിലും
ഇവിടെ പിന്നെ എങ്ങോട്ട് എ എറങ്ങാൻ പറ്റത്തില്ല ചെറുതിനെ ഇട്ടിട്ട് അത് പിന്നെ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ വീട്ടിലിരിക്കുവാ ആ ഒറ്റക്കെവിടേലും കടേല്ലോ എങ്ങനേലും പോവമായിരുന്നു.
ഇവിടെ പിന്നെ ചേട്ടനുള്ള ദിവസം ഞാൻ ആക്കിയിട്ട് പോവും. അല്ലാത്ത ദിവസം ഞങ്ങളിങ്ങനെ നിയ്ക്കും.
ഉം
അതാണിവിടെ നടക്കുന്നത്. ഇനിയിപ്പ ഇവരൊക്കെ ഇച്ചിരി വലുതായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം.
ഉം ഇവിടെ ഇവിടെ മഴയായിരുന്നു
ഉം ഇവിടേം മഴ നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം.
ഇച്ചിരി നേരം തോന്ന് നിക്കുവായിരുന്നു. ഇ
ആ ഇവിടേം തോർന്ന് നിയ്ക്കുവായിരുന്നു. ഇപ്പതേ ഇവിടെ വെയിലുംമഴയും കൂടിയാ രണ്ടും കൂടെയാണ് വെയിലൂണ്ട് മഴയും ഉണ്ട്. മഴ ഉണ്ടോന്ന് ചോയ്ച്ചാ അതൂഉണ്ട് വെയിലുണ്ടോന്ന് ചോയ്ച്ചാ അതൂഉണ്ട്.
ഇത്രയും നേരം നല്ല മഴയായിരുന്നു. ഒരഞ്ചു മിനിറ്റ് തോന്നിന്നു അതുപോലെ മഴയാ
ഉം അങ്ങനെ ഇവിടെ ആരോ വന്നു
എന്ത് ചെയ്യാനാ മഴയേ മഴയേ മഴയേ
ആരണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പുറത്തോട്ടാണ് നമ്മുടെ ഇങ്ങോട്ടല്ല അങ്ങോട്ട് പോവാണ്. അങ്ങനെ എന്താകുവോ എന്തോ ഇനിയിപ്പോ അടുത്ത കാര്യങ്ങള് നീക്കണം ഇനിയിപ്പോ കാ കാപ്പിക്കുള്ളതൊക്കെ റെഡിയാക്കണം.
ഉം
നിപ്പുണ്ട് എടാ ഞാൻ വിളിക്കാവേ